ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ് ണ്ട് കേക്കാണ്ട്
അഹ് പറഞ്ഞോളൂ എന്താ. വർ ത്താനൊക്കെ
എന്താ സുഖാണ് എന്താ ചെയ്യണ്
ഞാന് ഉച്ചകക്കോ മക്കൾക്കോ എന്തെങ്കിലുമ ഒക്കെ ഉണ്ടാക്കട്ടെരിച്ച ഇങ്ങനെ അയിന്റെ പ്രപേർഷ്‌ഷനിലാ
ആഹ് അത് ശെരി മഴയണ്ടോ
ആഹ് മഴ ഇപ്പൊ ഇതുവരെല്ലേ ഇപ്പം ചെറുതായിട്ട്
ഉം
വരുന്നേ ഉള്ളു ചാ റിനണ്ട്
ആഹ് ആഹ്
ഇതുവരെ നല്ല വേലേന ഇപ്പൊ പെട്ടെന്ന് പോവള്ളം തോന്നന്ന്
ആഹ് എവിടെ നല്ല മഴ പെയ്യുണ്ട്
അതെയോ ആഹ് ഇന്ന് മൊത്തത്തിന് മഴേ തോന്നന്ന് ഇന്നെലെ മിനിയാന്നൊക്കെ നല്ല വെയിലനല്ലോ
ആഹ് അതെ അതെ മഴ പോയിട്ട് കൊറക്കണല്ലോ
ആഹ് അതന്നെ ഈ മഴ ഇടക്ക് ഇങ്ങനെ കൊറേശെ പെയ്തിട്ടാണ് എല്ലോടത്തും വെള്ളമൊക്കെ കെട്ടിന്നിട്ടാണ് ഈ കൊതുകുകള് പെരുകുണത് മഴ വെയിലും കൂട് ആയിട്ടേ മഴ തന്നെ ആയാല് അവർക്ക് വളരാൻ കഴിയൂല വെൽന്നെ ആയാലും ഒക്കെ പറ്റി പോകും ചെയ്യുമല്ലോ
ആ അതെ
ഇത് രണ്ട് ആ അവർക്ക് നല്ല സുഖാ ഇപ്പം. അതോണ്ട് തന്നെ പല അസുഖങ്ങളും ഇഷ്ടം പോലെ ഇണ്ടല്ലോ. നമ്മളവിടെ ഇപ്പം രണ്ട മൂന്ന് കേസായി ശിഖല്ല റിപ്പോർട്ട് ചെയ്ത്ണ്.
അതെ,
ആഹ്, തൊട്ട അടുത്ത വാർഡ്കളില് നമ്മള ഹെൽത്ത്‌ സെന്ററിന്റെ കീഴില്. ഏഹ്, അപ്പം ജാഗ്രത പാലിക്കാനൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ട്ണ് മെമ്പറും ഹെൽത്തിന്റെ ആശന്റെ ആശാവർക്കർമാരൊക്കെ.
ആഹ്, ആഹ് ശെരി.
ആ മൂന്ന് കുട്ട് ഇന്നലെ ഇപ്പൊ രണ്ടർണ്ണ ഇള്ളേ, ഇപ്പ ഇന്നലെ രാത്രി മെസ്സേജ് വെന്ന്ണ് ഒരാക്കും കൂടി. ശിഖല്ല വന്നിട്ടുണ്ട് അടുത്ത തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്.
ആ കുട്ടിളാണോ അതൊക്കെ?
ആ കുട്ടികളാണ് ഒരു ഒന്ന് രണ്ടാള് ഒര് വീട്ടിത്തെ തന്നെയാണ്. മറ്റത് കൊറച്ച് അപ്പർത്ത്ള്ള, ഇപ്പൊ കുട്ടിളാ പത്ത് ഒമ്പത് ഒക്കെ വയസ്സായ
ആഹ്, ശെരി ഇത് പകരോ അതോ
അത് പകരും, അത് നേരിട്ട് പകര്ല്ലാന്ന് തോന്ന്ണണ്ട്. അങ്ങനെ വെള്ളത്തിലൂടിം കയ്യൊക്കെ കൈകാതൊക്കെ കഴിച്ചാല് അങ്ങനെയൊക്കെല് അല്ലാതെ വായൂവിലൂടൊന്നും പകരൂല തോന്ന്ണ്.
ആഹ്
പിന്നെ ശ്രദ്ധിക്ക്ണ നല്ലതാ. കലങ്ങിയ വെള്ള വെള്ളത്തിലെ ഏഹ്, വൃത്തിയില്ലാത്ത വെള്ളൊക്കെ ഉപയോഗിച്ചാലെ അങ്ങനെയൊക്കെ തോന്ന്ണ്.
ആഹ്, ആഹ് അത് ശെരിയാണ്. ഉം
മഴ ഊക്കൂടി.
ആഹ്
ഉം, അവിടെ ആ ഭാഗത്ത് എവിടെങ്കിലും ഇണ്ടോ ഇങ്ങനെ?
ഇല്ലല്ല ഇവിടെ കുഴപ്പൊന്നുല്ല ഇവിടെ പനിയിം കാര്യങ്ങളൊക്കെ ഇണ്ട്ന്നെല്ലാതെ
ആ പനി ആ പനി നല്ലോണം ഇണ്ട് പൊതുവെ പനി കൂടുതലാണ് ഇപ്പം. അപ്പ ഇന്നലെ മിനിഞ്ഞാന്ന് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വെര്ണ്ട് ഇങ്ങനെ ഇണ്ട് നമ്മളെ ഏരിയേലെന്നെ ആണ് കുൾപ്പിച്ച് കുട്ടിളൊക്കെ തോടും പുഴയൊക്കെ ഇള്ളോണ്ട്
ആഹ്
കിട്ടുന്നത് ലൊക്കെ ചാടാൻ പോവു അല്ലോ വെള്ളം സ്കൂളില്ലാഞ്ഞാൽ. ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഒഴിവല്ലേ.
ആ അതെ അതെ
അയിനൊക്ക വാണ്ടീട്ടാണ് മെസ്സേജ് ഇങ്ങനെ ഇടുന്നത് സൂക്ഷിച്ചാല് ഇതേ ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇതാവും തോന്നുന്നു. ഉം ഉം
ആഹ്
ആവും തോന്ന്ണ്ട്, അണുക്കള് ശരീരത്ത്ക്ക് എങ്ങനെയാ?
ഇവിടെ ഈ ഭാഗത്ത് ഒന്നു അങ്ങൻത്തെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നു ഇണ്ടായിട്ടില്ല അങ്ങനെ.
ആഹ്, ആഹ് ഇവിടെ ഞങ്ങള് അട്ത്ത ഏരിയൊന്നു അല്ല പൊർത്ത് പക്ഷെ അടുത്ത തൊട്ടടുത്ത വാർഡ്കളിലാണ്.
ആഹ
പഞ്ചായത്ത് ഒന്ന് തന്നെയാണ് അങ്ങനെ
അപ്പം മൊത്തത്തില്ഈ മെസ്സേജ് വരുല്ലോ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട്
ആഹ കൊഴപ്പൊന്നുംല്ല മഴ ഇപ്പ കുറച്ചായി റ്റ് രണ്ടു ദിവസമായിട്ട മഴ പെയ്തി ള്ളൂ പിന്നെ
ആഹ വെയിൽ തന്നെയാണ് മഴക്കാലന്ന് തോന്നുന്നല്ലല്ലോ കുട്ടേ കുട്ടികൾക്കൊക്കെ നല്ല സുഖാ സ്കൂള് പോകാനും എല്ലാർക്കും പോറത്തിറങ്ങി പോന്നൽക്കൊക്കെ സൗകര്യ ആവശ്യത്തിന് മഴയുണ്ട് ഡ്രസ്സ്ക്കെഉണങ്ങേം ചെയും സുഖാണ് കാലാവസ്ഥ മ് കാഴ്ചപ്പാടന്ന് സുഖാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരേ ബുദ്ധിമുട്ടുകൾ വരുന്നുള്ളു മഴ പെയ്യുന്ന സമയത്ത് മഴ ആഹ
ഇവിടെ മഴല്ല മഴ വെയില് തന്നെയാണ് എപ്പോഴേലും ഒന്ന് ചാറ് അത് മഴ അങ്ങനെ അത്രേ ഉള്ളു
അതാ പറഞ്ഞെ ആ സെ ആൾക്കാര സൗകര്യം നോക്കിട്ടാണ്
ഉം ഉ
മനുഷ്യൻമാര് പൊറത്തിറങ്ങി പോവാനും ജോലിക്ക് പോണെൽക്കൊക്കെ സുഖാണല്ലോ സ്കൂള് പോണ കുട്ടികൾക്കും
ഉ മ ആദ്യൊക്കെ സ്കൂളൽ പോണ സമയത്തൊക്കെ നല്ല മഴയല്ലായിരുന്നെ നമ്മളൊക്കെ ആ
ഫുള്ള് ലീവ വരാ എന്നും റെഡ് അലർട്ടും ഈ വർ ക്ഷൊന്നും വന്ന് ഒരു ലീവും കിട്ടിയിലല്ലോ ആ പേരില്
ആഹ
ജൂലൈ ആഗസ്റ്റ് ഒക്കെ ആവുമ്പോ ചിലപ്പോം വരോയ്ക്കും മഴ മഴ അധികം വരുന്നതും പേടിയാണ്
ആ അതെ അതെ
പൊട്ടലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കൊക്കെ ആയിട്ട് ഇപ്പൊ അങ്ങനെയാണല്ലോ ഈ അഞ്ചാറ് വർഷായിട്ട് ഒരു ഭീതി പേടിയാണല്ലോ മഴ അധികായാല് അതും പേടി ഇങ്ങനെ മലയ മല ഓക്കെള്ള സ്ഥലാണോ
അല്ലല്ല ഇബടെ ഒഴിഞ്ഞ സ്ഥലാണ് ഉം ഇവിടധികം വെള്ള
വെള്ള പ്രശ്നൊന്നും വെര്ല്ലല്ലേ
ഇല്ല വെള്ളപ്പൊക്കം അങ്ങനുള്ള സംഭവങ്ങളൊന്നും വരില്ല ഇനി വെള്ളം നിന്നാലും അതൊന്ന് ഒഴിഞ്ഞു പോകും അല്ലെതെ നിക്ക് കെട്ടി നിക്ക്ണ
അങ്ങനെ പ്രശ്നൊന്നും വരില്ല ആ അങ്ങനെ ആവുമ്പോ പിന്നെ ആഹ് ആഹ് അത് പിന്നെ പെട്ടെന്ന് എറങ്ങല്ലോ മഴ ഇന്തായല്
ആഹ് എറങ്ങും ചെയും
നമ്മുക്ക് അടുത്ത് കൂടെ തോടൊക്കെ വരുന്നുണ്ട് അങ്ങനെ വൽ അങ്ങനെ ബുദ്ധിമുട്ട് ട്ടെന്നും ഇതുവരെ വന്നിട്ടില്ല വെള്ളപ്പൊക്കള്ള ടൈമിലൊന്നും വെള്ളം ഇങ്ങനെ കേറി വന്നീനുന്നല്ലാതെ നമ്മെളെ വീട്ക്കൊന്നും പ്രശ്നം വന്നിട്ടില്ല ഹെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിന് ടൗണിക്കൊക്കെ പോവാനൊക്കെ ബ്ലോക്ക് ആയിന് റോഡുകളൊക്കെ ആ ഫസ്റ്റ്ത്തെ നമ്മളെ പഴേ രണ്ടായിരത്തി രണ്ടിലൊക്കെ ബ്ലോ ഇത്ണ്ടല്ലോ വെള്ളപ്പൊക്കത്തിലൊക്കെ
ആഹ് ഇവിടെപ്പ പ്രശ്നൊന്നുല്ല
ആഹ് മരങ്ങളൊക്കെണ്ടോ അടുത്തൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ
ആഹ് ണ്ട്ണ്ട് മരങ്ങളൊക്കെണ്ട് നാല് പൊറം മരങ്ങളന്നെണ് പിന്നെ പാടാണ് പാടത്തിന്റെ അട്ത്താണ്
പാട്ത്തെങ്ങനെ പഴയ പോലെയാണോ നെല്ലൊക്കെണ്ടാക്ക്ണ പാടോ അതോ കവിങ്ങോ വാഴയൊക്കെയണോ
നെല്ല്ണ്ടാക്ക്ണ പാടം തന്നെണ് പക്ഷേ പൂള കൊമ്പാ കുത്തിട്ടുള്ളത്
ആഹ് ശെരി ഇപ്പൊ നെല്ല് കൃഷി അധികല്ലല്ലോ ല്ലേ
ആഹ് ഇല്ല ല്ല നെല്ല് ണ്ടാ ചെയ്യ്ന്നതെന്നെയാണ് നെല്ല് ണ്ടാക്ക ആദ്യം നെല്ല് ണ്ടാക്കിന്ന പാടം തന്നെണ് ഇപ്പൊ അവിടെ പൂളക്കൊമ്പ് വെച്ചിട്ട് അതാണ് കൃഷി നടത്ത്ണ് പ്പൊ
അപ്പൊ അവിടെ പന്നി ശല്യൊന്നും ഇല്ലേ പൂളൊക്കെ വെക്കണെങ്കി ഇവിടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ വേലിയൊക്കെ കെട്ടി സോളാർ വേലിയൊക്കെ കെട്ടിയിട്ടൊക്കെണ് പൂളൊക്കെ ണ്ടാക്കല് അല്ലെങ്കിൽ ഒ ഒന്നായിട്ട് അവര് വന്നിട്ട് നശിപ്പിച്ച് പോവും
ആഹ് ഇവിടെ പന്നിശല്യൊക്കെണ്ട്
ഏഹ് അവ പെട്ടെന്ന് പൂളയും ചേമ്പോക്കെ പ അവക്ക് പെട്ടെന്ന് വ ങ്ങനെ വെരുംതോന്നും ലേ അങ്ങനെ പറഞ്ഞേക്കാ പണ്ടുള്ളോര്
ആഹ്
അങ്ങനെ അത് പെട്ടെന്ന് വരുല്ലോ ഓല് അവള്ള സ്ഥലത്ത്ക്ക് അ ഒരീസം വന്നാ പിന്നെ ബാക്കി ണ്ടാവൂല്ല
ആഹ് അതെ അതെ
ഇവിടക്കെങ്ങനെ ആഹ് അവര് ഇമ്മിം വാ വാപ്പിം മക്കളും ഒര്മിച്ചാ വരാ എല്ലരും കൂടി കൂടി ഇവിടെക്കെ കാണേണ്ട് ആദ്യോക്കെ ഇപ്പൊംപ്പൊ കൊറച്ച് കുറവുണ്ട് ഇപ്പൊ ഈ പിന്നെ ആഹ് ശല്യം ചെയ്യുന്ന ജീവികളൊക്കെ വെടിവൊക്കാന്ള്ളൊരു ഓർഡർ വന്ന്ണല്ലോ ഒരുപാട്ണ്ണത്തിനെ വെടി വെച്ചു ഇവിടെ പന്നിയാളെ പഞ്ചായത്തിന്ന് ആള് വന്നിട്ട് അയിന്റെഷം കൊറച്ച് കൊറവുണ്ട് അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇങ്ങനെ ഈ ചമ്മൽല് ചെലെലൊക്കെ ചവിട്ടി പോണ സൗണ്ട്ക്കുമ്പോ ഒരുമിച്ച് ഇങ്ങനെ പോവ്ണാണ
ആഹ് ഞങ്ങളെ വീട് വടേതെന്നെ ഇവിടടുത്തന്നെ എന്റെ ഞങ്ങള് വടക്കേ ഏഹ് ആ ക്കളെ ഭാഗത്ക്ക് അതുകൂടെക്കെങ്ങനെ പോണം അവരിങ്ങനെ വരിയായിട്ട് ഇങ്ങനെ പോവാ
അഹ് ആഹ് ചെറുതും വലുതൊക്കെ ണ്ടാവും കൂട്ടത്തില്
ആഹ് ണ്ടാവും ണ്ടാവും.
മനുഷ്യമ്മാരെ ഉപദ്രവിക്കും. അന്നേ അഹ് ആഹ് അതിന് രാത്രി ഇറക്കം കുറവാണല്ലോ ആള്. ആവരൊക്കെ പറഞേക്ക രാ ത്രി വരുമ്പോ വണ്ടിയില് വണ്ടിമേ വരുമ്പോക്കെ കാണാം മുന്നിക്കൂടെട് പോവുംന്നർഞ്
ഉം
കൂട്ടായിട്ട്.
ഞങ്ങടെവ്ടേ ഞങ്ങള ഏരിയേല് ഇവിടെ ഏഹ് പറമ്പും അതുപോലെ താഴത്ത പാടവും ഒക്കെണ് അപ്പൊ. പ്പ പാടത്തുന്ന് ഇങ്ങട്ട് കേറി വരും പറമ്പ്ക്ക് അങ്ങനെ അധേന പോഉ അതോണ്ട് പകലും രാത്രിയൊക്ക ഇണ്ടാവും ഓർക്ക് ഇന്റെ സമയൊന്നുന്നില്ല.
ആഹ് രാ പകല് പിന്ന ആൾക്കാരെ പേട്ച്ചിട്ട് പിന്ന ഇവടക്കെ. പിന്നെ കഴ്ക്ക്ണ ആൾക്കാരുണ്ട് കിട്ടിയാല് പക്ഷെ പ്രശ്നാണ് അറിഞ്ഞാല് പ്രശ്നാണ്.
ആഹ്.
അപ്പൊ ഏഹ് കൊറേ ആൾക്കാരൊക കഴ്ക്കേണോല്ണ്ട് തോന്ന്ണു പർഞ്ഞേക നമ്മള് കണ്ടില്ലട്ടൊ. കഴ്ക്കുന്നൊക്കെ ഉം ഇഷ്ട്ടുള്ള ആർ. ആൾക്കാര്ണ്ടാവല്ലൊ സേവിച്ച് കഴിക്കാന്.
ഉം ആഹ് ഒറ്റപ്പെട്ട ആദ്യൊക്കട്ടോ ഇപ്പൊ പിന്നെ അതൊക്ക ഭയങ്കര പ്രശ്നാണല്ലൊ. പിടിക്കാൻ പറ്റൂലല്ല. ഉം ഫോറസ്റ്റിലെ ആൾക്കാരൊക്ക വന്ന് കൊണ്ടോവും പിടിച്ച് വച്ച തന്നെ. ചെൽപ്പൊ ഇപ പിന്നെ അവരെന്നെ വെടി വെക്കാ. ഇത് പറന്നതുക കൊണ്ട് കൊറേ ആൾക്കാർക്ക് ഈ കൃഷി ഇണ്ടാക്ക്ണ നമ്മക്കൊന്നും പിന്നെ വല്യ ബുദ്ധിമുട്ട്. പില്ല കൃഷി ചീത് ജീവിക്ക്ണ ആൾക്കാര്ണ്ടാവോല്ലൊ
ആഹ്
അവർക്ക അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്ന വാഴൊക്ക കേടർത്തും.
ആഹ് അതെ.
ചേമ്പ്, ചേന, വാഴ. തെങ്ങും തൈകളൊക്ക വെച്ചാല് നമ്മളൊക്കെ ഇവടെ നല്ല തെങ്ങും തയ്യൊക്കെ. കൊറ്ച്ച് വൽ രണ്ട് മൂന്ന് വർഷായ തെങ്ങും തയ്യൊക്കെ മറ്ച്ച് കെട്ടിടും. അടിയോ വേരോടെ.
ആഹ്.
അതൊക്കേണ് അവരെ കൊണ്ട്ള്ള ബദ്ധിമുട്ട്.
ആഹ് അതെ ഉം അവടെ അങ്ങൻ തന്നെ പിന്നെ മയിലുകള്ണ്ട്.
ആഹ് മയില്. ആഹ് കൊറേശെ എടക്കൊക്കെ വരും വന്ന പിന്ന കുട്ടികള് അയ്റ്റൊക്കൊരു സ്വൊയ്ര്യം കൊട്ക്കൂല അപ്പൊ പിന്നെ വേഗം പോകും.
ആഹ് ആഹ് ആഹ് അതെ അതെ.
ആഹ് ചെലേ ഏരിയിലൊക്കെ ഉം ഫുഡ്ഡ് കഴിക്കാനൊക്ക വരല്ലൊ മുറ്റത്ത്ക്ക് കോഴ്ക്കളെ കൂടെ.
ആഹ്.
ആഹ് പരിചയായാല് അങ്ങനെക്ക്ള്ള സ്ഥലണ്ട് രസാണ് അവരെ.
ക്കണ്ട് അങ്ങനെ വരും.
ആഹ് ചോറ്ന്നാനൊക്ക വരും മുറ്റത്ത്ക്ക്.
ഉം
ഫുഡ്ഡ് ഇട്ടൊട്ത്താല്.
ആഹ് ഓകെ ഇന്ന ഓക്കെ ഇന്ന ശരി.
ഇങ്ങനയ.
ഇന്ന ശരി ഓക്കെ
ആഹ് ഓക്കെ ഓക്കെ